ഹലോ? ആഹ് എന്താ വർത്താനം ഏ
എന്താ വർത്താനം
നല്ല വർത്താനം
ഉം
ഞാൻ കുട്ടീെ സ്കൂളില ആാക്കി ഇങ്ങനെ വരിയാണ് എന്താ പണി ആഹ പോയി എന്റെ മിസ്സിന്റെപ്പം പറഞ്ഞ യച്ചു
ഇപ്പൊ സ്കൂൾക്ക് വണ്ടിയൊന്നുല്ല
വണ്ടി ഇവിടുന്ന് നമ്മള് ഇവിടന്ന് അങ്ങനെ കുട്ടി ള്ഇല്ല
ആഹ
ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലൊക്കെ വരും പിന്നെ ഞാൻ എടക്ക് പോണതൊണ്ട് വണ്ടി പൈസ വ വെറുതെ കൊടുക്കണ്ടല്ലോ എപ്പളലും ബുദ്ധിമുട്ടുമ്പോ ടീച്ചർ എപ്പഴ വിടും
ആഹ ആ എല്ലാരും പോയോ
കൊഴപ്പല്യ ആഹ
ആ ചോറും കൂട്ടാന് ഒക്കെ ആയോ
ചോറ് വെക്കണം കൂട്ടാനും ഉണ്ടാക്കണം ചായ കടിയ ആായിട്ടുള്ളൂ
ആ എന്ത
നിങ്ങളു തെക്കെക്കായോ ചായക്കന്ന് ഭൂരിയ ന്ന്
ആ ശരി
ഭൂരി യുംചിക്കൻ കറി ണ്ടായിരുന്നു
ആ ചായടിയൊക്കെ കഴിഞ്ഞില്ലേ
ചായടടിക്ക കഴിഞ്ഞു നിങ്ങള് പൂരി ഉണ്ടാക്കലല്ലേ
ആഹ പൂരി ണ്ടാക്കല്ുണ്ട് കുട്ടിക്ക് ഭയങ്കര ഇഷ്ട
ആഹ ഇവിടെ പിന്നെ കുട്ടിയക്ക് രണ്ടാാ ക്കൊക്കെ ഇസ്ഷ്ടാ
ആഹ ഇണ്ടാക്കണംന്ന് പറഞ്ഞന ഞങ്ങള് ആട്ടപ്പൊടിയില് പച്ചവെള്ളം പററന്നാണ്ട് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടാണ്ട് കുഴിച്ചാണ്ട് അങ്ങനെയാണ് സാധാരണ ചുടല് രണ്ടും ഇതുണ്ടാക്കും മൈതേറ്റും ഉണ്ടാക്കും മൈദ്യ ആകുമ്പോ എന്താ ചെറിയ ചൂടുവെള്ളം പറർന്നാണ്ടാണ്
ഞാന് ഗോതമ്പ് പൊടിയില് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് രസമാണ് എണ്ണയും വല്ലാതെ കുടിക്കൊന്നുല്ല
ഇവിടെ എല്ലാർക്കും എന്താ ഇതാണ് ഇഷ്ടം മൈതേറ്റ് ഉണ്ടാക്കുന്നത് ആ മൈതായിട്ട ഉണ്ടാക്കണതാാണ് ഇവിടെ എല്ലാർക്കും ഇഷ്ടം
പിന്നെ ഗോതമ്പ പൊടി റഷശൻ പിടിന്ന് വെറുതെ കിട്ടല്ലേ അപ്പൊ പാക്കറ്റ് ഇഷ്ടംോലെ ഉണ്ടകും കുയല് ആണെന്നള്ള എപ്പളും ഉണ്ടാക്കും പിന്നെ അപ്പോളും ഉണ്ടാക്കണം കേടല്ലേ എണ്ണ എണ്ണങ്ങനെ എണ്ണക്കടല്ലേ ഉം ആഴ്ച്ചയില് രണ്ട സൊക്കെ എന്നാലും ഉണ്ടാക്കലുണ്ട് അതായാല്
ആ ബടി ഇഷ്ടാണ് പക്ഷേ എന്താ അങ്ങനെ ഉണ്ടാക്കലില്ല കൂടുതല ഉണ്ടാക്കല് ചപ്പാത്തിയാണ്
ആഹ
ആട്ട ആഹ എണ്ണക്ക് പ്രശ്നല്ലല്ലോ ഇതാാവുമ്പോ എണ്ണ നല്ലോണം വാങ്ങു ഞങ്ങൾക്ക് അ ഞങ്ങള്ൾ കുറെേ ആൾക്കാരിില്ലതുകൊണ്ട് കുറച്ചൊന്നും ചുട്ടാലും പോരാ
ആഹ് അങ്ങക്ക് മുതലാകൂലരെേ
ആ ഞങ്ങൾക്ക് കുറേ വേണം
ഒരു നായി പൊടി മതി
ആ ഞങ്ങള് ആറ്നായി ഒക്കെ എടുക്കൽ
അപ്പം മുതലാവൂല
ആഹ് പിന്നെ ചപ്പത്തിന്റെ ലേറെ സുഖം പൂരിയാണ് ചപ്പാത്തിയാകുമ്പം പരത്തിയിരിക്കണം ഇതാവകുമ്പോ പരത്താണ്ട ആവശ്യല്ല പ്രസ്സിൽ ഒന്ന് അമർത്യാണ്ട്
അത് നല്ലോണം ഇതാവോ പ്ര
ആ പ്രസ്സില് ആ പ്രസ്സൽ ആക്കിയാല് നല്ലവണ്ണം മരും ഇതാക്കണ്ട ഞങ്ങള് പരത്തരി പ ഏഹ് പത്തിരി അതേമാതിരി തന്നെ പരത്തിരില്ല ഞങ്ങള പ്രസ്സില് അമർത്തല് ഒള്ളൂ
ആഹ് ഞങ്ങള് ഞാൻ പരത്തലാണ് ഇട്ടണ്ടാക്കിയണ്ട് ഒന്ന പരത്തും ഇപ്പൊയ് കൊറച്ച് തോന്നായി ഏഹ്
പൂരിക്കും പരത്തോ
ഒരിക്കും ഒന്ന് പരത്തു ഞാാന് പ്രസ്സൽ അമർത്തലില്ല അമർത്തിയാല് ശരിയല്ല ചെറ ചെറുതല്ല അത് ചെറിയ ഇതായി കിട്ടുള്ളൂ ഇന്നിപ്പോ ഉണ്ടാക്കിയ കുറച്ച് തോണാണ് അപ്പോ ഞാന്
ആഹ്
കുറച്ച് പരുത്തിങ്ങാണ്ട് അവിടെ എടുത്ത് വെച്ചു
ആഹ് ഇനി വേണമെങ്കിൽ വൈകുന്നേരം ഒക്കെ
ഇഞ്മാണെങ്കിൽ വൈന്നേരം ചായ ക്കടിക്കൊക്കെ അങ്ങനെ പൊരിച്ച് കൊടുത്താലും മതിയല്ല ആവശ്യത്തിന് പൊരിച്ചിട്ടെള്ളു കറി ഇന്നലത്തെ ചിക്കൻ ഇണ്ട് അയിക്ക് രണ്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട്
അങ്ങനെ
അരച്ചാണ്ട് ഒരു കറി ഇണ്ടാക്കി കറി യുണ്ട് ബാക്കി എനിക്കൊക്കെ ഭൂരിയാവുമ്പോ അങ്ങനെ കറി വാണന്നില്ല ആഹ് ഞാനങ്ങനെ
തെ തിന്നാൻ തന്നെ രസമാണല്ലോ
ആഹ് പിന്നെ ഇവർക്ക് കുട്ടികക്ക് കറി വേണം ആഹ് ഇവിടെ കുട്ടി ഇവൽക്ക് കറി വേണം ഓലെ വിചാരിച്ച് ഇണ്ടാക്ക്ണാണ് കറി അല്ലെങ്കി പൂരിക്ക് ഞാൻ ഞാൻ കുടിച്ചു പോ വെറുതെ ആഹ് ഒരു ചെറിയ മധുരം ഉണ്ടാകും ഞാനിപ്പോ ചപ്പാത്തിക്കും ഇടും അങ്ങനെ പഞ്ചസാര
ഏഹ് അപ്പം രസാ ആഹ് ഉച്ചക്കൊക്ക് ഉച്ചക്കൊക്കെ ഇഞ് എന്താണ്
ഉച്ചക്കൊക്ക് ഇന്നലെ കുറച്ച് പുഴമീൻ കൊണ്ടുവന്നിരുന്നു
ആണോ അവിടുന്ന് പിടിച്ചാ പോയതാ
പുടിച്ചാൻ പോയി ഉം അതൊരു ചെർ ചെർച്ചയായ മീനാ ഏഹ്
കല്ലാംകാരിയാണോ കിട്ടിരിക്കണുന്നത്
കല്ലാകാരിന്നെയണ ശെരിക്കും നോക്കിട്ട ഒക്കെ ചെറ ചെറിയ മീനാളാണ് പറ്റ ചെറുതാണ് സീസണ് അല്ലത്തെ ണ്ടെയ്ക്കാരം പിന്നില്ലല്ലോ ഉം ഉം
മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞിട്ടില്ല കല്ലാകാരി ഉണ്ട് ഞൻ വീട്ടിലെത്തി പിന്നെ എന്തൊക്കെയ മീനുകളുണ്ട് ഒക്കെ ചെറി ചെറിയ മീനാളാ പണിയെകാരം നല്ല
കുറേയുണ്ടോ
ഇങ്ങക്ക് എന്താ
കൊറെ ഇണ്ടോ മീന്
കൊറേന്നുല്ല കൊറച്ച്
ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങക്ക് ഞങ്ങക്ക് ഇല്ലല്ല ഇല്ല കിട്ടീട്ടില്ല ഞങ്ങക്ക് പിന്നെ മഴ പെയ്ത് ട്ടില്ലല്ലോ മഴ പെയ്താലേ ഇവല് പോ പോയേക്ക് പോവലില്ല ഒര് പോയീന്നല്ല പുട്ച്ചല് ഓല് ഈ തോട്ട്ല് അതേമാതിരി പാടത്തൊക്കെ കേറോല്ലോ മീന് പാടത്തും ആഹ് അങ്ങന്യാണ് ഇവല് പുട്ച്ചല് അപ്പളാണ് വല്യ വല്യ മീൻ കിട്ടത് മൊയ്യ് മാരിക്കത്തെക്കെ മീന് മൊയ്യ്
ആഹ് മൊയ്യ് ബരാ ഞങ്ങക്ക് ഇപ്രാശ്യം ആഹ് ഇപ്രാവശ്യം രൺ ണ്ടോ മൂന്നോറ്റെ മൊയ്യിനെ കിട്ടീനി പിന്നൊരു ബ്രാല്നെ കിട്ടി
ഉം
പിന്നെ വേറെ ഏതെക്കെ മീനേള്ണ്ട് അതൊക്കെ കിട്ടി പിന്നെ എടക്ക് ചൂണ്ടല്ടാൻ പോവല്ണ്ടേനി അത്പ്പൊ പൊഴേ ഇപ്പ പൊഴീക്ക് ചൂണ്ടല്ടാൻ പോകല്ണ്ടേനി
ആഹ്
അപ്പം ചെലപ്പകിട്ടല്ണ്ട്
ആഹ്
ഹലോ കേക്ക്ണില്ലേ?
കേക്ക്ണ്ട്
അപ്പം കിട്ടും കൊറച്ച് മീന് അത് ഒരീസത്തിന്ള്ളത്ണ്ടാകും
എന്ത് മീനോ
എല്ലാർക്കുഷ്ടാണോ അവടെ പൊയ മീന്
ഇവടാ കൊഴപ്പല്ല ഒരീസം രണ്ടീസൊക്കെ കൂട്ടും കുട്ട്യേള് പിന്നെ ഒല് മട്ക്കും പിന്നെ ഓല്ക്ക് ചിക്കനെന്തേലും കൊട്ന്നക്കലാണ്.
ട്ട്യാ പിന്നെ പൊ മഴയായ പിന്നെ വെറും പൊഴമീനെന്നേയ്ക്കാരം ഇണ്ടാവല്
ഞങ്ങളയിന്റെടേല് വേറെന്തേലും കൊണ്ടരും അതെന്നാവുമ്പം മട്ക്കൂലേ ഒന്നരാടോട്ടൊക്കെ അങ്ങനെണ്ടാക്കും അല്ലാതായ്മതന്നെ വെക്കൊന്നുല്ല
പൊരിക്കലാ കറിക്കെലാ
രണ്ടും ചെയ്യും.
ഏഹ്
രണ്ടും ചെയ്യും പൊരിക്കും ചെയ്യും കറിം വെ ഒരീസം ഞാന് തേങ്ങ വറ്ത്തരച്ചു കറിവെച്ചു. അത് ഇൻക്ക് നല്ലഷ്ട്ടായി.
ആഹ് ഞങ്ങളും തേങ്ങ വറ് ക്കല് ല്ലാ ഉം കറി വെച്ചാണ്ട് തേങ്ങ സാധാരണമ്മള് ചെറുള്ളിട്ടാണ്ട് ചെറുള്ളി വെള് ത്തുള്ളി അരച്ചിട്ട് ആഹ് പച്ചക്കരച്ച് ട്ടാണ് ഇബടെ പൊയമീൻ കറി വെക്കല് അതാകും രാവിലെ ചപ്പാത്തി രാവിലെ വെക്കും കറി ചപ്പാത്തീക്കും ആ കറിന്നെട്ക്കും ആഹ് ഉച്ചക്കക്ക്ള്ളതും രാത്രിക ക്ക്ല്ലതങ്ങനെ വെച്ച് വെക്കലാണ്
ഉം
ഉം
അപ്പത്ത്ക്ക് മീൻകറി രസം
മീനെങ്ങനേ നന്നാക്കല് വെണ്ണൂറ് നന്നാക്കല് അതോ വെണ്ണൂറി ല്ലാതെണോ നന്നാക്കല് ഇടില്ല
സാദാ പോലെ നന്നാക്കും നല്ല കൊഴ്പ്പോ ഒരു പാത്രത്തിലേസം വള്ളടുക്കും. ന്ന്ട്ടയില് കെഴുകും നല്ലോം കൊഴ്പ്പാവുമ്പോ കയ്യൊന്ന് ന്നട്ട് പിന്നും കേയും രണ്ട് മൂന്നണ്ണം നന്നാക്കും ന്നട്ട് പിന്നിം ആ കൊഴുപ്പ് കയ്യ്മ്മെ നല്ലോണ്ണം ആകുമ്പോ പിന്നിം കയ്കും.
എന്ത്
വെണ്ണൂറിടലില്ല വെൺണ്ണൂറിട്ടാ പിന്നെ അയിന്റെ ത് പോയികിട്ടൂല.
ആഹ് ആ പിന്നെ നമ്മളൊന്ന് അഹ് വെണ്ണൂറിട്ട് കഴ്കി കഴിഞ്ഞാ പിന്നൊന്ന് കല്ലുമ്മൊരുതണം.
ആഹ്
അല്ലാതെ അയ്ൻ്റെ പിന്നെ വെണ്ണൂറിൻ്റെ ആ ടേസ്റ്റും അയ്മേപുടിച്ചും ആയിലാറെ നല്ലത് വെണ്ണൂർയില്ലാതെ തന്നാ പി ഒന്ന് രണ്ടു മൂന്ന് വട്ടം കെഴുകിയാൽ എന്താ കൊഴുപ്പ് പോകും കൊറേചേരം വെള്ളത്തിലിട്ട് വെക്കാ അല്ലെങ്കിൽ കൊറേചേരം ഫ്രിഡ്ജിൽ വെ വച്ചാണ്ട് കൊറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കാ ന്നട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലവോണ്ണം തിരുമ്മി കഴുകിയാൽ
ഞാന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കല്ലുപ്പിട്ട് നല്ലോണം കഴ് ഒരുക്കും
ആ അങ്ങനെ ആട്ടിയാലും കൊഴപ്പ് പോകും ഇവടെ ചെലതിന് അ ഇപ്പോൾ പിടിച്ചോണ്ടന്നാ ഫ്രഷ് മീൻ ഇണ്ടാവുല്ലേ അപ്പോ അത് ചെലത് ചെല മീനാൾ പുടിചാൻ കിട്ടൂലെ ഈ കല്ലാങ്കാരിമാരിക്ക് ക്ക്തെ മീൻ തീരെ കിട്ടുല ഈ കുറവാ അങ്ങനത്തെ മീനൊക്കെ പുടികാൻ കിട്ടും അങ്ങനത്തെ മീനാൾ ഞങ്ങളങ്ങനെ ഉപ്പിട്ട് ചെലപ്പോ കൈകലാണ് വെണ്ണൂറിട്ട് കൈകലില്ല ഇവിടെ
ഉം ഞാനും അങ്ങനെ കല്ലുപ്പിട്ട്ങ്ങാട്ട് കൈകലാ
ആഹ ഇഞ് ഇപ്പ ഇന്ന് മീനെന്താ കാട്ട്ണത്.
മീൻ ഇപ്പോ ഇന്ന് പൊരിച്ചാണ് കരുതിയത്
ആഹ്
കുമ്പളങ്ങി പരിപ്പും കറിവച്ച്ങ്ങാണ്ട് അത് പൊരിച്ച ണ്ട് ഒകെന്നും മാണ്ടി വരൂല എല്ലും നന്നാക്കി വെക്കട്ടെ പിന്നെ ആവശ്യത്തിന് ഇടുത്തുങാണ്ട് ഇതാക്കിയാൽ മതിയല്ലോ ഫ്രീസർക് വെച്ചാമതിയല്ലോ
ആ രണ്ട് പ്രാവിശ്യം വെക്കാന്ളെ മീനൊക്കെ ഉണ്ടോ
ഞങ്ങൾക്ക് ഇണ്ടാവും ഞങ്ങള് രണ്ട് മൂന്നാളല്ലേ ഒള്ളൂ
ആഹ് ആഹ്
കൊറെ ആൾക്കാര് ഇള്ളോട്തൊന്നും നടക്കൂല
ആഹ് ആഹ് ഈ പ്രാവശ്യം കൊറെ കിട്ടിനോ മീന്
ആഹ കൊറച്ചൊക്കെ കിട്ടീന്
ആഹ്
കഴിഞ്ഞാപ്രാവിശ്യൊക്കെ വല്യ വല്യ മീനെനി ഇത് പറ്റെ ചെറുതാണൊക്കെ
ആഹ്
സീസൺ അല്ലാത്തോണ്ടാവും
ആഹ മഴെലല്ലേ അതോണ്ടാകാരം
ആഹ്
പിന്നെ എന്താ
വേറെന്താ ന്നാ ഒക്കെ
ആഹ
പിന്നെ വിളിച്ചാ